ഹലോ ആ ചോറ കഴിഞ്ഞേക്ണ് പിന്നെ എന്തൊക്കെ പിള്ളേരൊക്കെ എപ്പളാ വരിക നാലണിക്കാ
പിള്ളേര് നാലാരാവും
ആഹ് ഇന്ന് കമ്പ്യൂട്ടർ ക്ലാസ്സില്ല്യ
വ്യാഴോം വെള്ളീം ശനീം
ആ
ഓര് അങ്ങനെ എടുത്തീനത് പിന്നെ ഞങ്ങള് പിന്നെല്ല പോയത് ഓര് പറഞ്ഞു ഞങ്ങളോട് അതുമായി നമ്മക്ക് ഒരുമിച്ച് പോവാല്ലോ ശനിയാഴ്ച ആവും മിക്കവാറും ഞങ്ങൾ കല്യാണങ്ങൾ വരുവായിരുന്നു
ഉം അത് ശരി ആ ആ
ഇതുവരെ അങ്ങനതൊന്നും
എ സേഫ് ഇബടന്ന് തന്നെയാണ്
അല്ലല്ല സേഫ് അവിടെന്ന് ‌ഞങ്ങള് എറങ്ങണേന് അനുസരിച്ച് ഓല് കേറും
ആ ആ ആ ആ അത് ശരിയാണല്ലേ പിന്നെന്തൊക്കെയാ വർത്താനം അത് അല്ലടി രാവിലെ എങ്ങനെ ഇണ്ടായിന് മഴക്കെ
രാവി ഇല്ല ഏഴ് മണി വരെ ഇടി മഴയും മദ്രസക്കൊന്നും പോയില്ലാട്ടാ ഞാ പർഞ്ഞ ഏഴ് മണിവരെ നിന്നിട്ടൊക്കെ പോയാമതീന്നർഞ്ഞ് ഏഴ് മണിയായ ഒത്ങ്ങി. അപ്പന്തെതാ പോയ്കോളീന്നർഞ്ഞ് പോണാ ഈ ഗ്യാസിവടെ ഓഫായി ഇത് ലാസ് ബവിൾ സെൽഫോണ് വിൾച്ചാ വിൾക്കാനും കിട്ടണില്ല. അങ്ങനെ പിന്നെ ഞാന് പോയി പോയിട്ട് ഇൻ്റെ ഫോണ് ചാർജിലിട്ട്ങ്ങാണ്ട് പോയത്.
ആഹ്
ഓലട് പോയിട്ട് നോക്കിയപ്പോൾ മദ്രസ ഇല്ല പറഞ്ഞു
ആഹ്
ഒരു മെസേജ് അയക്ക ഏഴ മണിക്കോട്ടാ ആറേ മുക്കാല് ആ നിങ്ങള് പോയിന് ഞാന് പിന്നെ ഓന് മെസേജ് നോക്ക്ണെന്റെ മുന്നെതന്നെ പോണ്ടന്ന് പറഞ്ഞിനു ഞാനിന്നലെ പോണ്ടാന്ന് പറഞ്ഞിന് കാരണം പേടിയ ഞാൻ തന്നെ വിളിച്ചിട്ടില്ലായിനു പിന്നങ്ങനെ അറിഞ്ഞു ഇബടെണ്ച്ചെങ്കി ഞങ്ങളും
ആ അല്ലടി ജിംക്ലാസ് ചില് നടേ അന്റെ മാപ്ല പറഞ്ഞേര്ക്കും തടിയൊക്കെ കൊറക്കാനില്ലേ അന്ക്ക് കൊറ് ച്ച് വയറൊന്നുലലെ വയറ് വയറ് പോവാമാണ്ടിട്ടാവുംലെ
ഒതുങ്ങീക്ണ അന്നത്തെമാതിരി
ആ അ ശെരി മ്
ഇങ്ങള് സൽമുന്റെ ആരാ? കുറീലൊന്നും കൂടിക്കണ്ട ലെ
ഞാൻ ഒരുക്കണൊന്നുല്ല്യ തോന്ന്ണ്ടാ ഏ ഇജോരുക്ക്ണ്ടോ
ഞാൻ ന്റട്ത് ച്ച സ്ഥിരം ഒരുത്തരൊന്നുല്ല എപ്പോഴേങ്കിലുള്ളൂ ഓർമ്മ ഉണ്ടാവൂല അതാ സംഭവം കുടിച്ചില് നമ്മുക്ക് എന്തായി എഫക്ട്ണ്ടകൊനൊന്നും അറിയില്ല പക്ഷെ നമുക്കരു സുഖണ്ട് വയറിനൊക്കെ
തൻ ആ ആ ആ
ഉമ്മ വീട് സ്ഥിരം വിളിച്ചിരുന്നു അപ്പ ത്താക്ക് ഛർദിണ്ട്ന്ന് പറഞ്ഞപ്പളേ അത് മ് അത് കുടിക്കല്ല മളെ ഞാൻ കാണിച്ചു കൊട് അ ഡോക്ടർ അപ്പൊ ചോയ്ക്ക്ണൊണ്ട് കൊഴപ്പൊന്നുല്ല പിന്നാണ് പക്ഷെ ഇത് ഇപ്പ കുടിക്കണ്ടാന്ന് പറഞ്ഞു
ആ മ്മാക് കെന്താസുഖം
ഇപ്പം എന്താണ് കാലിന്റെ ഒരു കാല് ഭയങ്കര ചോപ്പ് കളറേന്നു ആ അപ്പൊ ചോരേം നീരും എറങ്ങിയതാണിചാരിച്ചിട്ട് വാദവെയ്ത് കാണി പിന്നിം മയ്ന്നൊക്കെ മാറ്റി എയ്തി അയാള് ന്നട്ടും മാറ്ണ്ല്ലാ ചള മളീല് തെരെ ടാസ്ക്ന്ന് തയ്റോട്ന്റെ വേറാരും കാൺച്ചിനി ജിനാ മാ ഉയാ
അം ഉം ഡോക്ടർമാരെ കാണിച്ചുടേയ്ന്നാ
ഡോക്ടർമാര് ബടെ ഇബടെ ഈ പറഞ്ഞ മാതിരി ഞങ്ങളവ്ടെ അ ഡോക്ട്ന്ന് അറിയും അയാളെട്ത്ത് പോയ കാണാത്തതൊന്നും ഇല്ല്യ ന്നാലും പക്ഷെ ഇമ്മാന്റത് ഗുളിക കുടിക്കും അന്ന് അന്നൊരു വേദന പേതണ്ടാവും ഗുളികന്റെ ള്ള വേദനാറിം കാൺച്ച് കാൺച്ച് കാൺച്ച് കാൺ ച്ച് ഞാൻ മട്ത്ത് ലാസ്റ്റ് അയാൾ ലാസ്റ്റ് പർഞ്ഞത് യുകെജി കുട്ട്യാണ് നാടൻ വൈദ്യം കാണിക്കാത്രെ അങ്ങനെ നാടൻ വയ് പിന്നെ ഓലെന്നെ കാൺച്ച് കൊയപ്പല്ലേനിന്നാ വാടക പെരീന്ന് കാൺച്ചേലേറെ നല്ല ആക്കണ്ടായ്നി പിന്നാണ് ഓരുക്കങ്ങൊട്ട് കൂടിട്ട് അയാള് മരുന്നു മാറ്റിത്തരുന്നുവില്ല ഡയറക്റ്റ് അപ്പ ഞാനാ ഒരു കൊലമിട്ടാരുന്നു ഈ കാലങ്ങണ്ട് ചൂടും കൊണ്ടാ അതെന്നാ അന പിന്നെ ഈ വിച്ചറ എന്താ കഴിച്ചത് പോയി ഈ ഞരമ്പു പൊട്ടില്ലേ അപ്പൊ പിന്നെ അതെ അതാണോ ക്കൊള്ള സംശ പോക്കില് ആ അവര് പറഞ്ഞു അവിടെ പെരുന്നാള് കഴിഞ്ഞിട്ട് പെരുന്നാള് കഴിഞ്ഞിട്ട് വരാം എന്തെ ഈ ഗുളിക ഒന്ന് പറയാം ആ ഗുളിക കൊടുത്തപ്പോ ആ കളറങ്ങോട്ട് പകുതിയോളം പോയി പ്പ പിന്നെ ആരാ നോക്കുന്നെ ഇനി കുഴപ്പവില്ല ഞാൻ നിക്കാൻ പക്ഷെ അതെ ഇച്ചരെ അടുപ്പിച്ച് പിന്നെ ഒഴിവായി
ആ ആ ആ
അപ്പൊ അവിടെയ്ന്ന് കാണിക്കാൻ ഏഴു മാസത്തിനുള്ള ഗുളിക മേടിച്ചിനിന ഞങ്ങളെ ഇവിടെ അമ്മായിയുടെമോന് ഡോക്ടറെ കണ്ടീന ആ വരില്ലാന്ന് പറഞ്ഞു എല്ലാ ഓര് ആ അത് എനിക്ക് കരച്ചിൽ അത് ഇവിടെ ആവോളെ ഹൈറ്റ് പോ എന്നാലെ ഈ കുടിക്കെ കുച്ചാൽ മതി പിന്നെ ഓൻ കുറച്ച് വിറ്റാമിൻ ഗുളികകൾ എഴുതിത്തന്നു
ആഹ് ആഹ്
വിറ്റാമിൻ സി എല്ലാ
ആഹ്
ഇപ്പോ അതൊക്കെ ഉപ അങ്ങനെ
അയ് ശെരി ആഹ് ആഹ്
ഓന്റെ വിളിക്കണ്ടെലും ഓല് റിസൾട്ട് ഒക്കെ നോക്കണ്ട് എല്ലാ ടെസ്റ്റും വല്ലതും കൊറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു
ആഹ് ആഹ്
വതി കൊഴപ്പുണ്ട് ബാക്കിയുള്ളതുകെട്ടോ ഇന്റെ മോള് എന്റെകൂടെ പഠിച്ച ആസിഫും അതെ മാതിരിയ പഴുപ്പുണ്ടെങ്കിൽ കൂടി ബുദ്ധിമുട്ടിക്കാൻ വന്നില്ല അപ്പൊ അതൊരു ബാക്ടീരിയന്റെ പ്രശ്നാണ് തോന്നുന്നു പക്ഷെ അത് നല്ല ഡേയ്ഞ്ചറാണ് ആ ബാക്റ്റീരിയ അപ്പോ ഓൻ പറഞ്ഞത് കൾച്ചറെയ്താലെന്ന് പറഞ്ഞു നല്ലൊരു ചെയ്തതാ ഓൻ പറഞ്ഞത് ഇത് കുറച്ച് കടുപ്പുള്ള ബാക്ടിരിയ തന്നെയാണ് ഇത് നമ്മളെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കൂല ഫുള്ളും കൊയപ്പോ തിന്നോ ഇത് നമ്മളറിയില്ല അങ്ങനെ ത്തൊരു ബാക്റ്റീരിയ ആണ് പറഞ്ഞു അതിലുള്ള ഗുളിക ഇപ്പോ ചെയ്തത് അതോണ്ടാ കിട്ടണേ നീയ്യ് ആ ഞാൻ കാരണം അത് ഞാൻ പോയി ഇന്നലെ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് വന്നീന്
ഏഹ്
ഇന്നലെ അയാള് വന്നിന് ഓള് അതായിട്ടാ തോന്നുണു ഇങ്ങട് കേറാത്തെ ഇന്നലെ ഞാൻ ചിക്കൻ കറി വെച്ചിട്ട് ചിക്കൻ കറിയും പപ്പടവും ഇണ്ടായിരുന്നു
ഉം ഉം
ഒരു ഇരുന്നൂറുപ്പയെക്ക് കോഴി കൊണ്ടനാൽ രണ്ടീസം കൂടുമ്പം കൊണ്ടനാലും അന്ക്ക് ഈ നൂറുപ്പയെക്ക് മീൻ മാങ്ങനെക്കാളും ലാഭ
ശരിയാണ് മീനൊക്കെ എന്തോരു വിലയാണിപ്പൊ ച്ചി മീൻ കൂട്ടോളു ഉം
പ്പൊ ഞാൻ പോയിരുന്നു പയത് കുറച്ചണ്ട് വിട്ടച്ച് ചേന പൊരി നുറക്കണ മാതിരി നുറക്കി
ആ ചെറുതാക്കി നക്കിച്ചല്ലേ
ഉം എത ച്ചു വന്നാ നല്ല ചിമ്മാക്ക് വന്ന ആ
മെയ് പതിനാറാം തീയതി ഞാനും ഇല്ലാത്തോകൊണ്ട് ഞാൻ പോയി പെരുന്നാളിന്റെ തലേന്ന് വന്ന പിന്നെ മോള് പെരുന്നാള് വെ ഏഴാംതി അങ്ങനെ നിന്നാണ് വയനാട് വിരുന്ന് പോയി കഴിഞ്ഞിട്ട് ഇവര് നാത്തൂന്റോട്ക്ക് നിക്കാൻ പോയി
ആ ശരി ആ ആ
ഇൊ ഒരു മാസമായിട്ട്പ്പോൾ ഞായറാഴ
അല്ലേ ഡി ഇജ് ഇജ് നല്ല കേക്ണ്ടാക്ക
കൊറെ ആദ്യ നല്ല ഇപ്പം ഞാൻ ഇണ്ടക്കലുല്ല ഇപ്പം ഇണ്ടാകാന്നും മടിയാണ് തിന്നാനും മടിയ
ആ അങ്ങനത്തെ കുറച്ച അവസ് ച്ച ടൈമിൽ എല്ലാരുണ്ടാക്കും പിന്നെണ്ടാക്കല്ല ആർക്കും മടിയോം
എണ്ടാക്കും ചേീട്ട ഞാൻ എായിടും കൊടുക്കപ്പ എനിക്ക് ഭയങ്കര മട ഉണ്ടാക്കാനാണ് അപ്പൊ എന്റെ ആത്തന മക്കളൊക്കെ വന്ന് വേങ്ങാ ഞാൻ പറ ഞാനേ നല്ല സാധനം പല്ലിച്ചരാ പറഞ്ഞു രങ്ങളണ്ട് അടിച്ചോട് ആ വീട്ടില ഇങ്ങനെ കു ആഹ് ഇങ്ങനെ കൊ
ബിരിയാണി മതിയൊക്കെണ്ടാക്കൂല ണ്ടേ
മന്തി മന്തി ഞൻ ആദ്യ അത് ഞങ്ങനെ എപ്പളും ഇണ്ടാക്കി ഇത ക്കായിട്ട്ക്ക
ആ ആ
ണ്ട് പിന്നെ അല്ല ഞങ്ങളും പെര്ന്നാക്ക് പോത്തെറച്ചി വങ്ങിട്ട് പിന്നെപേര്ന്നാക്ക് ഇങ്ങക്ക് അവിടെ എത്ര ലിക്കന്ന് കിട്ട ത്ര പൊതി മാത്ര ഉണ്ടാവുള്ളൂ
ആഹ് അതന്നെള്ളൂ ഇവിടെ ആദ്യട്ട ഞാൻ ന്റെ കല്യാണം കഴിഞ്ഞ സമത്തൊക്കെ ആ രാജീ നോക്കണ്ടത് അൊന്നും അവരൊന്ന് വളിക ശയർ വാങ്ങാണില്ല പിന്നെ ഒളിപ്പോ കളത്തിലൊക്കെ വൈ പള്ളിതന്നെ
ആ ആ ന്ന ആയി ട്ടാ ശരി എന്നാലേ അന്തണത്